ഹലോ
ഹലോ
അ ഹ ഹലോ എന്താ പരിപാടി വ്യായാഴ്ച ഒക്കെ അല്ലെ എന്താ പരിപാടി
ഹലോ
ഹലോ ആഹ ഹലോ ആഹ കേൾക്ക കേൾക്ക എന്താ പരിപാടി ഇന്ന് വ്യാഴ്ചൊക്കെല്ലേ വീട്ടിലാണോ
ആഹ്ട്ട
ആ നിങ്ങള ഞാനിതാ ഇവിടെ സ്ഥലം മലപ്പുറാണ് വരുന്നത് ളോ
മല മലപ്പുറത്തെ എവിടെ
പുറത്തെവിടെ മലപ്പുറത്ത് ഇവിടെ കൊണ്ടോട്ടി വാത്ത
ആ ഓക്കെ എന്താ ചെയ്യണ പഠിക്കതല്ല വേറെ എന്തെങ്കിലും
ഞാന് പഠിച്ച ബി ബി എ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ലോജിസ്റ്റിക്സിൻ് ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ട് നൈസായിട്ട്
എത്ര വർക്ക് ചെയ്യാൻ തുടങ്ങിട്ട്
വർക്ക് ചെയ്യാൻ തുടങ്ങിട്ട്പ്പതാ ആ ഒരു വർഷ ആയിട്ടില്ല ആവുന്നുള്ളൂ കുറച്ചായിട്ടുള്ളു
ആ അത്രേ ചോ ഉള്ളൂല്ലേ
അത്രയയിട്ടുള്ളു പിന്നെ പിന്നെ എന്തൊക്കെയ ഞാനിപ്പോ ഇതാ ഈ റീലൊക്കെ അങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കും അപ്പ അങ്ങനെ നമ്മള വിദ്യാഭ്യാസ സംവിധാനത്തിനെ പറ്റി ഇങ്ങനെ നോക്ക് നമ്മളപ്പപ്പം തന്നെ നമ്മളെ രാജ്യത്തിന്റെ ഭാവി എ ൽ അത തന്നെ പ്രധാനപ്പെട്ട ഒരു മേഖല ആണല്ലോ വിദ്യാഭ്യാസം ഇപ്പൊ എങ്ങനെ വന്നാലും നമ്മുടെ സാധാരണ ഒരു വ്യക്തിയുടെ ജീവിതം അല്ലെങ്കിൽ സമൂഹത്തിന്റെ പുരോഗതി അങ്ങനെ കുറേ കാര്യങ്ങൾ വിദ്യാഭ വിദ്യഭ്യാസമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊപ്പോ ഇതൊക്കെ അറിയണല് പക്ഷെ ഇന്ന് വിദ്യാഭ്യാസ സംവി അത്തെ കുറിച്ച് എന്താ പറയാ ചർച്ച ചെയ്യാണ്ട് കുറെ ചർച്ചകളും കുറെ വിമർശനങ്ങളും അങ്ങനെ ഒരേ കാര്യങ്ങൾ പൊ നടന്നുകൊണ്ടിരിക്കയുണ്ട് ഇപ്പോൾ വിദ്യാഭ്യാസം വേണന്ന് പറയാനണ്ട് ചിലർ പഠിച്ചിട്ടൊന്നുംരു കാര്യ ഇല്ലടാ അങ്ങനെ പറയുന്ന ആളുകളുണ്ട എന്തുകൊണ്ട് ണ്ടാണ് വിദ്യാഭ്യാസം പ്രധാനമായത് എന്നുള്ളത് ഒരു പുസ്തക പാഠനം മാത്രല്ലല്ലേ വിദ്യാഭ്യാസം എന്നുള്ളത് അത് നമുക്കൊര അറിവ് കിട്ടുക ചിന്തിക്കാൻ പഠിപ്പിക്കുക വ്യക്തിത്വം വളർത്തുക പിന്നെ തൊഴിൽ നേടുക തൊഴിൽ നേടുന്നത്ത അവിടെ കു പ് അതുവരെ ഒരു കാര്യം മൊത്തത്തിൽ പഠിച്ചെടുക്കാനുള്ള അറിവ് കിട്ടുക എന്നുള്ളത് തന്നെ ഒരു വിദ്യാഭ്യാസം അല്ലേ ഇപ്പോൾ ഒരു രാജ്യത്തിൻ്റെ വികസനത്തിന് തന്നെ സംവിധാനം അതായത് വിദ്യാഭ്യാസ സംവിധാനം നന്നായിട്ട് വേണം അതില്ലാ ഞാൻ നടക്കൂല അത ഇ ഇന്നത്തെ കാലത്ത് ഇപ്പോ നല്ല വിദ്യാഭ്യാസ സംവിധാനം ഇന്ത്യയിൽ ഉണ്ടോച്ച ഉണ്ട് പക്ഷെ എന്നാലും കുറവന്ന പക്ഷെ ഇങ്ങനെ വരിണ്ടെങ്കിൽ ഇ ഇന്നത്തെ വിദ്യാഭ്യാസം സംവിധാനത്തില് കുറെ ഏതൊരു കാര്യത്തിലാണെങ്കിലും നല്ലതും ചീത്തതായിട്ടുള്ള ഒരുപാട് വശങ്ങളുണ്ട് ഇപ്പോ സ്കൂളുകൾ കോളേജുകള് ഓൺലൈൻ കോഴ്സുകൾ ഇതിലൂടെൊക്കെ പഠനം കൂടുതൽ എളുപ്പമായരു കാലഘട്ടമാണല്ലോ അപ്പോൾ അറിവിലേക്ക് കൂടുതൽ പ്രവേശനം ഇന്ന് കൂടുതലാണ് അതൊരു നല്ലൊരു കാര്യമാണ് പിന്നെ വിദ്യാഭ്യാസം വഴി ഡോ ഡക്ടർ എഞ്ചിനീയർ അധ്യാപകൻ ഇപ്പോൾ സാധാരണ നമ്മൾ കണ്ടുവരുന്ന ജോലികൾ അങ്ങനെ കുറേ മേഖലയിലേക്ക് എത് മൊത്തം പിന്നെ ബിസിനസ്സുകാരം വരെ വിദ്യാഭ്യാസത്തിലൂട് തുടങ്ങിയിട്ടുണ്ട് ആ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞിട്ട് ആ പഠനത്തിലൂടെ ഒരു സ്വന്തം ബ്രാൻഡ് ഉണ്ടാക്കിയ ആൾക്കാരൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഇതിനെ മറ്റ എന്തെങ്കിലും കാര്യങ്ങള്ൾ പറയാനണ്ടോ എന്തെങ്കിലും നിങ്ങള അഭിപ്രായങ്ങൾ
വിദ്യാഭ്യാസം വേണന്ന് ചോദിച്ചാ സംഗതി വേണ്ട ഒരു സംഗതി തന്നെയാണ് പക്ഷെ ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഇപ്പോ പ്ലസ് ടു കഴിന്ന ഒരാള് ഒരു ഡിഗ്രി പഠിക്കുമ്പോ
പഠിക്കുമ്പോൾ ഡിഗ്രിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ് ഒരു മൂന്ന് കൊല്ലം അത അല്ലെങ്കിൽ നാല് കൊല്ലം എന്ത് ചെയ്യാണ് അങ്ങനെ പോവാണ് ആഹ്‌ മാത്രല്ല ഇനിപ്പോ
ജോലിക്ക് വേണ്ടി നോക്കാണെങ്കി തന്നെ ഈ ഡിഗ്രിയുടെ പൊറമെ വേറെ എന്തെങ്കിലും കോഴ്സ് പഠിക്ക
കോഴ്സ് പഠിക്കാണ്.
അപ്പൊ ഈ പ്ലസ്ടു കഴിഞ്ഞിട്ട് നേരിട്ട് എന്ത് ചെയതാ മതി ആ കോഴ്സ് പഠിച്ചാ മതി എന്തിനിപ്പ ഈ ഡിഗ്രി നാല് കൊല്ലം പഠിക്ക്ണേ ആ നാല് കൊല്ലം വെറുതെ പോവല്ലെ ഒരാൾടെ അപ്പൊ എൻ ന്റെരു കാഴ്ചപ്പാട് പറയുമ്പോ ഈ പോയി ഡിഗ്രി നാല് കൊല്ലം പഠിക്കാന്നുള്ളത് വെറുതെ ഞാനിപ്പോ നാല് കൊല്ലം ഡിഗ്രി പഠിക്കുന്ന ആൾക്കാരോട് ഞാൻ കാണുവാ ഞാൻ പറയാ എന്താന്ന് വെച്ചാൽ ഡിഗ്രി പഠിക്കേണ്ട വേറെന്തെങ്കിലും
വേറെ എന്തെങ്കിലും ചെയ്താ മതി ന്നാപറയ
കാരണം ഡിഗ്രീന്റെ ഇപ്പ പൈസ ഇണ്ടെങ്കി ഡിഗ്രി ഒരാളോട് പറയണം എ ഒരാൾ മറ്റുള്ളവരുടെ ഇപ്പോ ഡിഗ്രിയ ഒക്കെ ഇണ്ട് എന്ന് പറുമ്പോ ഡിഗ്രി നമുക്ക് പൈസകൊടുത്തെടുക്കാനുള്ളതൊള്ളൂ അതായത് ഇതെട്ക്കാൻ പറ്റുന്ന സംഗതിയാണ് ഡിഗ്രിന്ന് പറയ്ണത് വെറുതെ നമ്മുടെ നമ്മളെ നാല് വർഷം അല്ലെങ്കി മൂന്ന് വർഷം ഡിഗ്രിക്ക് വെറുത പോയി എന്നല്ലാതെ ഒരു കാര്യുല്ല കാരണം ജോലിക്കതിന് ശേഷം ജോലി
ജോലിക്ക് നോക്കുമ്പോ വേറെ കോഴ്സ് എടുത്ത് വീണ്ടും പഠിക്കയാണ്.
അപ്പൊ അങ്ങനെ വരുമ്പോ ഡിഗ്രി ൻ്റെരു അഭിപ്രായത്തി പറയുമ്പോ ഡിഗ്രി പഠിക്കുന്നത് അതായത് ബാക്കിയുള്ളൊക്കെ പൊതുവായിട്ടുള്ള ഇപ്പ പ്ലസ് ടു ക്കെ നമ്മക്ക് ആവശ്യമുള്ള ഒരു സംഗതി തന്നെയാണ് പക്ഷേ എന്ന് വെച്ച് ഡിഗ്രിന്ന് പറഞ്ഞ
പറഞ്ഞ സംഗതി അതുപോലെ ജോലി പിന്നെ ഇന്നത്തെ കാലത്ത് ജോലി ജോലി കൊണ്ടൊരു കാര്യല്ല അതായത് ജോലി ചെയ്യ് ചെയ്യ്ണ ആളുകളായിരിക്കും ഞാനും നിങ്ങളൊക്കെ പക്ഷെ
ഇന്നത്തെ കാലത്ത് പറയുമ്പോൾ എക്നോമക് സർവ്ന്നെ പറ
വെന്നെ പറയ്ണത് നമ്മുടെ ജീവിത ചെലവുകൾ കൂടി വെരാണ്.
ഏതൊരു സംഗതി എട്ത്ത് നോക്കിയാലും എല്ലാത്തിനും വെല കൂടിയ കൊണ്ട് ചെ ഈ ചെലവ് കൂടി വരാണ് അപ്പൊ അ അതുകൊണ്ട് തന്നെ ഈ ഒരു ജോലി കേറി ജോലിക്ക് കേറുന്ന ആള്പ്പോര് എഞ്ചിനീയർ ആണെങ്കിൽ പോലും ഇരുപത് ഇരുപതിനായിരം ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ആ ഒരു ലെവലിലെ വരുമാനം ഉണ്ടാവൊള്ളൂ.
ണ്ടാവൊള്ളൂ
മാത്രല്ല ഇനിയിപ്പോ ചെയ്യുന്ന ആളുകൾക്ക് ന്നെ എല്ലാർക്കും ജോലി എഞ്ചിനീയർ പ പഠിച്ചിറങ്ങിയാള് ഒരു മറ്റൊരു പണ്ടൊരു കണക്ക്ണ്ട് അതായത് ഒരു കല്ല് മേലക്ക് ഇട്ട് കഴിഞ്ഞാല് താഴേക്ക് വീഴുമ്പോ അതൊരു എഞ്ചിനീയറിന്റെ തലക്ക് വന്നിട്ടാ വീഴാന്നുള്ളത് അതായത് അത്രേ എഞ്ചിനീയർമാരാണ്. എന്റെ ഒരു കണക്കു പ്രകാരം ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു പത്തമ്പത് കൊല്ലത്തിനുള്ള ഡോക്ടർമാർ ഇപ്പ തന്നെ പഠിച്ച് എറങ്ങി
പഠിച്ചിറങ്ങിട്ടുണ്ട്
അതുകൊണ്ട് ഇന്ന്പ്പോ ആ ഒരു മേഖലക്കൊന്നും ഡോക്ടറാണെങ്കിലും എ ആണെങ്കിലും എഞ്ചിനിയർ ആണെങ്കിലും ഇപ്പ ഇര്ന്ന്ട്ട് കാര്യല്ല കാരണം അത്രേം ആള്കൾ ആ ഒരു മേഖ
ആ ഒരു മേഖലെ തെന്ന ഇണ്ട്
പിന്നെ അതല്ല ഇപ്പൊ പഠിച്ചിറങ്ങ്ണ ഇപ്പൊ ഇപ്പൊ തന്നെ നോക്കിയെ നമ്മളെ ഈ ഭാഗ ത്തല്ല കൊറച്ചങ്ങട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോ കേരളത്തിന്റെ പല ഭാഗത്തും പി എസ് സി എഴു റാങ്ക് കിട്ടിയ ആളുകൾക്ക് വരെ ജോലി ഇല്ല അവര് വരെ ജോലിക്ക് വേണ്ടി സമരം ചെയ്യാ റാങ്ക്
റാങ്ക് കിട്ടിയവര് വരെ
കാരണം ഇപ്പൊ പ്രൈവറ്റ് സെക്ടറും ഗവൺമെന്റ് സെക്ടറുംപാടെ കൂടി ആലോചിച്ചാൽ ന്നാ തന്നെ എന്ത്ല്ലാ അവർക്ക് ജോലി കൊടുക്കണോള്ളോര് ഹോസ്പിറ്റലാണെ ങ്കിലും ഒരു സ്കൂളാണെങ്കിലും അവർക്ക് ഇത്ര ഒരു കണക്കുണ്ടല്ലോ ജോലി കൊടുക്കാൻ പറ്റുള്ളൂ ന്നുള്ള അല്ലാ ഞ്ഞ് എല്ലാരും പാടെ കൂട്ടിട്ട് സ്കൂള് മാഷ്മാരെ വേക്കൻസി കൊടുക അയിനൊള്ള മാർഗം ഒന്നുല്ലല്ലോ
ണ്ടല്ലോ
അവർക്ക് കൊടുക്കണെങ്കി തന്നെ ഒരു അമ്പത് മാസ്റ്റന്മാരെേ പറ്റുള്ളൂ അല്ലെങ്കിൽ അമ്പത് ടീച്ചർമാരെ പറ്റുള്ളൂ അതിനൊരു കണ കണക്ക്ണ്ടാവുല്ലോ അല്ലാതെ ഇത് ഇറങ്ങിയ ആളുകളെ മൊത്തം എന്ത് ചെയ്യാൻ പറ്റൂല്ല കൊടുക്കാൻ യാതൊരു മാർഗുല്ല.
അതൊരു മാർഗുല്ല
അതുകൊണ്ട് തന്നെ എന്റെ ഒരു അഭിപ്രായത്തില് സ്വന്തവായിട്ട് എന്തേലും നോക്കേണ്ടി വരും അതല്ലെങ്കിൽ വേറെ എന്തേലും മേഖലന്നല്ലാതെ ഈയൊരുതിൽ ത് സാധ്യത കൊറവാണ് അതായത് മെയിനായിട്ട് പഠി പിന്നെ അതുകൊണ്ടാണ് ഇപ്പ എല്ലാ ആളുകളും ഗൾഫിലേക്ക് പോകുന്നെ ഇപ്പ നാട്ടിലൊന്നും ഇല്ലാത്ത ആള്കള് ഇപ്പ നമ്മെക്കെന്നെ അറിയാ നിതാഖത് അങ്ങനെ സ
അങ്ങനെ ചോദ്യ
വിദേശ ആൾക്കാ ഓരോ വിഷയങ്ങള് നാട്ടിലേക്ക് പോന്നോണ്ടിരിക്കാ അപ്പൊ അതുകൊണ്ട് പിന്നെ ഇന്നത്തെ കാലത്തൊക്കെത്തിന് ജീവിത ചെലവ് കൂടി ഇപ്പ പെട്രോൾ അടിക്കണങ്കി
പെട്രോളടിക്കണെ തന്നെ എന്താവസ്ഥ ഇപ്പൊ വില കൂടികൊണ്ടിരിക്ക പെട്രോളിന് വില കൂടാ സ്വാഭാവികമായിടും മറ്റേ ലേ
ഇവ ഒരു പത്ത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഏതൊരാണുങ്ങൾക്കും ഫുള്ള് ള്ള ഡ്രസ്സും കാരണം ഓരോ കുടുംബത്തി ഓരോ ചിലവും മറ്റു കാര്യങ്ങളൊക്കെ ഈ ഇരുപതിനായിരം
ഇരുപതിനായിരം മുപ്പതിനായിരം കിട്ടിലൊന്നും ഒന്നും ആവൂലാന്ന്
അവര് ചെലവും കഴിയണം വീട്ടിക്ക് ചെലവും കഴീണം മാത്രമല്ല ഇഞ്ഞൊരു കല്യാണം കഴിഞ്ഞാ അപ്പൊ അതിന്റെ വേറെ അങ്ങനെ ഒരുപാട് കാര്യങ്ങള് ഇന്നെന്ന് കാലത്ത് മെയിനായിട്ട് ജോലി കൊണ്ട് മാത്രൊന്നും നടക്കൂല അതാണ് ഇപ്പ എന്റെ ഇത് നിങ്ങളെ അഭിപ്രായം
അതെന്നപ്പ ഞാനും ഇപ്പ അങ്ങനെ ഡിഗ്രികള് നാല് വർഷംന്ന് പറഞ്ഞാല് ഇപ്പം ചില കുട്ടികളുണ്ട് ഇപ്പോ നമ്മളെ ലക്ഷ്യ ട്ടിയെ പോലത്തെ അതില് എടുക്കുന്ന ആളുകൾ പ്ലസ് ടു കഴിഞ്ഞ് നേരെ ഓലാ ആ കോഴ്സെടുക്കും ഐ സി സി എൻ്റെ അതെടുത്ത് പഠിക്കുന്നതിൻ്റെ കൂട്ട ത്തിൽ ഡിസ്റ്റൻസ് ആയിട്ട് എഡ്യൂക്കേഷൻ അതായത് വിദ്യാഭ്യാസം നേട ഡിഗ്രിയൊക്കെ ബി കോം പോലത്തെ ഡിഗ്രികള് അവര് അങ്ങനെ എടുക്കുന്നുണ്ട് അപ്പോ അങ്ങനാവുമ്പോ കുട്ടികൾക്കെന്താണ് ഓല്ക്ക് ഈ കോഴ്സിൻ്റെ കൂടെ തന്നെ ഡിഗ്രിയായി ഇൻ്റർവ്യൂ ഒക്കെ ഇപ്പൊരു സി വി കൊടുക്കാ ക്കാന്നുണ്ടെങ്കി തന്നെ അതില് കൊടുക്കാനുള്ളതുവായി ഡിഗ്രിണ്ടോന്ന്ച്ചാൽ ഡിഗ്രി ഉണ്ട് കോഴ്സ് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യും പെട്ടെന്ന് തന്നെ ഇരുപത്തൊന്നാം വയസ്സി തന്നെ ഒരു നമ്മളെ ലൈഫൊന്ന് സെറ്റ് ട്ടാക്കാൻ പറ്റിയ രൂപത്തില് നമുക്ക് വെക്കാൻ പറ്റും പിന്നെ വിദ്യാഭ്യാസത്തിന് നമ്മുടെ സാങ്കേതിക വിദ്യകളുടെ യോഗംന്ന് വിദ്യാഭ്യാസ വളരെ കൂടുതലാണല്ലോ ഓൺലൈ ക്ലാസ്സില് ഡിജിറ്റൽ പഠനങ്ങള് സ്മാർട്ട് ക്ലാസ് റൂമുകള് ഇപ്പം പഠന പഠനത്തിന് കൂടുതല് ആകർഷകാക്കിയ കാലഘട്ടണെന്ന് പിന്നാണ വിദ്യാഭ്യാസ താര ഇതില് കുറക്കാനും സാമൂഹിക പുരോഗതികളും കാര്യങ്ങളൊക്കെ നേടാന് ഈ വിദ്യാഭ്യാസം ദാരിദ്ര്യം കുറയ്ക്കുക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങള് അത് സംഗതികള് ചെറിയ ശമ്പളത്തിന് അതു പറഞ്ഞ പോല തന്ന ഒരു കല്ല് മുകളിലേകിട്ട നേരെ പോകുന്ന ഒരു എഞ്ചിനീയർ അല്ലങ്കി ഡോക്ടർട തലേക്കാരിക്കും ഇന്നപ്പോ നിലവിൽ മൊത്തത്തിൽ കണ്ടുവരുന്നത കാര്യങ്ങളാ മറ്റൊരുപാട് മേഖലകളുണ്ടല്ലോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആ ഫ്ലട്ടർ ഡെവലപ്മെന്റ് കുറെ കാര്യങ്ങളുണ്ട് ഇന്നത്തെ കാലത്ത് നോക്കുന്ന കോഴ്സുകള് അതില് ആള്കള് ഉണ്ടോന്ന് ചോയിച്ചണ്ട് പക്ഷേ ഡോക്ടർ എഞ്ചിനീയർ ആ അതിനെക്കാളും കൂടുതല് സാലറി കാര്യങ്ങളും വരുന്നത് ഈ ഫീ മേഖലക്കായിരിക്കും കൂടുതലും തൊഴിലവസരങ്ങൾ വരുന്നത് ഈ മേഖലക്കായിരിക്കും എന്നാലും നോക്കൂല എല്ലാരും ഈ ഒരു സ്റ്റാൻഡേർഡ്ന്ന് പറയും ആണ്ട് നടക്കുക അങ്ങനാണ് ഇന്ന ഇപ്പോൾ കണ്ടിരുന്നത് അത് കാരണം കുറേ കാര്യങ്ങള് ഇങ്ങനെ വരുന്നുണ്ട് ഇപ്പൊ ഇന്നത്തെ വിദ്യാർത്ഥികള് നേരിടുന്ന കുറെ ആ വെല്ലുവിളികൾട പരീക്ഷ അനോടുള്ളൊരു പേടി പിന്നെ കരിയറിനെ കുറിച്ച് ഭയങ്കര ആശങ്കയാണ് ഇന്നത്തെ കുട്ട എന്താ ചെയ്യേണ്ടി എന്താ ചെയ്യേണ്ടി എന്നിട്ട് പറയും ഇന്ന ഡിഗ്രി എടുത്താതി ആ ഡിഗ്രി എടു ഒരു ഒരാള് പറയും ന്നത് കേട്ട് പെട്ടെന്ന് പെട്ടെന്ന് എല്ലും ചെയ്യും കറക്റ്റ് അന്റെ വശങ്ങള് നോക്കാതെ ഇതൊക്കെയാണ് ഇ വരുന്നത് പിന്നെ മാതാപിതാക്കളുടെ പ്രതീക്ഷകൾ ഇണ്ടല്ലോ ആ പ്രതിന്റെ വീട്ടാരെന്നെ ഇങ്ങനെ പ്രതീക്ഷിച്ചാണ് വിട്ടത് അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് അപ്പോല് എന്താ ചെയ്യണ്ടിയെന്ന് അറിയാതെങ്ങനെ നിൽക്കണോരുണ്ട് പിന്നെ സോഷ്യൽ മീഡിയയുടെ സ്വാധീനംന്ന് വിദ്യാഭ്യാസ രംഗത്ത എല്ലാത്ത രംഗത്തും എന്തായാലും ഉള്ള കാര്യാണ് പിന്നെ അത് ഈ കുട്ടികള് ഇനിയിപ്പോ പഠിക്കാൻ തുടങ്ങിയാ ഞാനെന്തിനാണ് പഠിക്കണന്ന്ള്ള ആ ഒരു സന്തോഷത്തിനെ പൊയ്ക്കൊണ്ടിരിക്കും കോഴ്സ് കംപ്ലീറ്റ് ആവാന്നേരത്ത് പൂർത്തീകരണത്തിൻ്റ സമയത്തോൽക്കപ്പൊരു മനസ്സിലങ്ങനെ വരും അയ്യോ ഇനിയിപ്പോ എനിക്ക് ജോലി ലഭിക്കുവോ അങ്ങനൊരു പേടി കുട്ടികൾക്ക്ന്ന് വ വന്നോണ്ടിരിക്കുന്നു ണ്ട് ഇത് വലിയ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഒരു ഭാഗം ആൾക്കാര് എന്താണ് പഠനം കഴിയ ണോ അല്ലെങ്കിൽ ഏതാണ് പ്രധാനം ആയത് പഠനാണോ കഴിവാണോ ഏതാണ് അതിൽ പ്രധാനം ന്ന് ചോദിക്കും പല ആളുകളുംപറയുന്നത് നല്ല വിദ്യാഭ്യസവില്ലാതെ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാ ണെന്നുള്ളതാണ് ചെലോര് പറയുന്നത് സർട്ടിഫിക്കറ്റിനെക്കാളും കഴിവും അനുഭവമാണ് പ്രധാനമായ കുറച്ച് കയ കാലഘട്ടത്തിലെ അനുഭവവും കഴിവാണ് വേണ്ടതും പലരും പറയുന്നുണ്ട് എന്നാലും ജോലിയ്ക്ക് നമ്മൾ ഒരു സ്ഥലത്ത് കൊടുക്കുമ്പോൾ ബം എത്ര വരെ പഠിച്ചു ചിലർ ചോദിക്കാ സാധ്യതകൾ എന്തായാലും ഏതൊരു ഇന്റർവ്യൂലും ചോദിക്കും പഠനത്തിനെ പറ്റി ചോദിക്കാതിരിക്കില്ല പിന്നെ പറഞ്ഞാല് തൊഴിലില്ലായ്മ വിദ്യാഭ്യാസം കൂടുതലാണ് പലരും ബിരുദങ്ങൾ നേടുക ജോലിയില്ല ബിരുദം ഉണ്ടോന്ന് ചോദിച്ചാൽ ആ ഉണ്ട് എനിക്കിത്ര ഞാൻ ബി കോം അത് കംപ്ലീറ്റ് ആണ് ബി എഡ് കംപ്ലീറ്റ് ആണ് ഇതടുത്താണ് ഇതടുത്തൊക്കെ പറയും എവിടെ എന്നിട്ട് ജോലിയില്ല ജോലി വിപണിയില് ഇപ്പം ആവശ്യങ്ങള് പഠിപ്പിക്കാനുള്ള വിഷയങ്ങള് ത ലുള്ള കുറെ വ്യത്യാസങ്ങളും പിന്നെ പ്രായോഗികമായിട്ടുള്ള പരിശീലനത്തിന്റെ കുറവ്ങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഇപ്പൊ ഭാവിയിൽ വിദ്യാഭ്യാസത്തിനെ പറ്റി എന്താണ് അറിയില്ല ഓൺലൈൻ എ ഐ ഒക്കെ ഇറങ്ങിയതല്ലേ ഓൺലൈനിൽ പഠനവും വർധനവ് ഉണ്ടാവും പിന്നെ എ ഐ വെച്ചിട്ടുള്ള പഠനം കൂടുതലായിരിക്കും പിന്നെതിനെ പറ്റി പ്രത്യേകിച്ച് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ
എല്ലാ മെയിന് ആയിട്ട് ഇതന്നെ ഇപ്പ ഇന്നത്തെ കാലത്ത് നിങ്ങള് പറഞ്ഞമാതിരി പഠത്തിന്പ്പ പഠനത്തിന് ഒരുപാട് സർട്ടിഫിക്കറ്റ് മാത്രം കൂട്ടൊണ്ട് മാത്രം കാര്യമില്ല ശമ്പളത്തിന് ഇത്ര ഇപ്പ വലിയ വലിയ ബിസിനസ്സ് പറഞത് അവര് വലിയ കോടീശ്വരന്മാര് പ്പോ നാലാം ക്ലാസ് പഠിച്ച അവരെ കീഴിൽ
ഇരുപത്തയ്യായിരത്തിനും മുപ്പതിനായിരത്തിനും ജോലിചെയുന്നവരുണ്ടാവും
അപ്പൊ മെയിന് ആയിട്ട് പഠി
പഠിക്കാത്ത ആളുകള് പൈസക്കാണ് ഇവിടെ പവർ അല്ലാതെ വിദ്യാഭ്യാസത്തിന് അല്ല പൈസ കാണ വിദ്യാഭ്യാസത്തിന് അല്ല പിന്നെ ഇതിനെ കുറിച്ച് നമ്മളിപ്പോ ചർച്ച ചെയ്യാനണ്ടെങ്കി തന്നെ ഒരുപാട് സമയം ആവും നമുക്ക് നേരിട്ട് കാണുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാം ഒക്കെ